ഹലോ
ആഹ് കേക്ക്ണ് ണ്ടോ?
ഓഹ് കേക്ക്ണൊണ്ട്.
മയണ്ടോ?
മയ ഇന്ന് ഇല്ല ഇന്ന് കൊ
കൊറവാ
ഇന്ന്ത്തെ വെല്ല അധികം പെയ്തി
ആഹ് ഇന്നി ഇവ്ടെ രാവിലെതൊട്ട് ഇല്ല ആഹ് ഇവിടെ ഇന്ന് രാവിലെട്ട് ഇല്ലാര്ന്നേ നല്ല വെയിലല്ലാര്ന്നൊ പക്ഷെ ഒരു വൈകുന്നേരം ആയപ്പഴത്തേ മഴ നല്ല മഴ ഇത്രേനേം മഴയാര്ന്നു ഇപ്പ തോർന്നതേള്ളൂ
ഇന്ന് വെല്ലോ എഴ്തിട്ടൊണ്ടാര്ന്നോ?
ആഹ് അതീന്നെ
ഇന്ന് പെയ്ത്തന്നെല്ല.
ആഹ് ഇന്ന്പ്പ അധികം ഇന്ന ഇന്നധികം ഇങ്ങോട്ട് പെയ്തിട്ടില്ലാര്ന്നു പക്ഷെ വൈന്നേരം ആയപ്പോ തകർത്ത്കളഞ്ഞു. ഏഹ് മക്കളൊക്കെയാ?
മക്കള് ചോറ്ണ്ണ്ണ്ട് പൊറത്ത് കൊറച്ചാൾക്കാര് ഇരി
ചേച്ചിം കഴിക്കാ?
ഉം ഞാൻ ഓക്ക്ക്കെ കൊട്ത്ത് അല്ല ഞാൻ കഴിക്കല്ല ഞാൻ ഓക്ക് കൊട് ടപ്പോന്ന് വായേല് ഇങ്ങ്ട്ടതാ നമ്മളിങ്ങനെ കൊട്ക്കുമ്പോ ഒരു വായേല് ഇടൂലേ?
ആഹ് അങ്ങനെ ആഹ് അപ്പ വിര്ന്ന്ണ്ട്
വിര്ന്നൊന്നുല്ല.
ഉം
ഇന്ന് ഇന്ന്പ്പന് എ ബി സി അല്ലായ്നോ രാവിൽത്തെക്കൊന്നും ഞാൻ ല്ലായിനല്ലോ
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ ഹോം ട്യൂഷൻ എട്ക്കണ് ണ്ടോ?
ഹോം ട്യൂഷൻ എട്ക്കാൻ താൽപര്യംക്കെണ്ടായ്നി ആളെ കിട്ടണ്ടേ?
അവ്ടെ അന്വേഷിച്ച് രണ്ടൂന്ന് വീട്കള് കേറിചോയിക്കണം ചോയിച്ച് നോ ക്കിയലേ കിട്ടത്തൊള്ളൂ.
ചോയിക്കാന് വെരല്ണ്ടായിന് ഇവ്ടെ രണ്ട് മൂന്ന് കുട്ടികള്ണ്ടായിനു
ആഹ്
ഒരേ ഈ ബാക്ക്വേഡ് ആയിട്ടുള്ള. പിന്നെ എന്താവെച്ചാല് എഴുതാനും വായിച്ചാനും അറിയാത്ത കുട്ടികളില്ലേ.
ആഹ്
ഓരെ രണ്ട് മൂന്ന് രണ്ട് കുട്ടികൾ ഉണ്ടായിനി ഓലെ ഞാൻ കൊറെ ഒക്കെ മെച്ചപ്പെടുത്തി കൊടുത്തു.
ആഹ് ആഹ് ആഹ്.
പിന്നെ ഇപ്രാവശ്യം ഞാൻ എടുക്കല് ഇണ്ടോ?
ഇല്ല ഞാന് ഞാന് എടുക്കാല് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാലും, കഴിഞ്ഞവർഷം. ഇതുവരെ ഹസ്ബന്റിന്റെ സഹോദരന്റെ. മക്കള് ഒരാള് എ ഒമ്പതിലും ഒരാള് ഏഹ് ഏഴിലുവാ. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഈ എക്സാമിന്റെ. ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ഒന്ന് ഹെൽപ് ആക്കിയായിരുന്നു, എനിക്ക്. മാത്‍സ് അങ്ങോട്ട് പറ്റാത്ത സബ്ജക്ട്, അപ്പൊ അത് ഞാൻ ഇതെന്ത് ചെയ്തെന്നോ ഞാൻ. എനിക്ക് മാത്‍സ് അറി അറിയത്തില്ല എനിക്ക് ഏഹ് മേം ബി പ്ലസ് ഒക്കെയാ, അപ്പൊ ഞാൻ എന്ത് ചെയ്തോന്നോ. ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കരുതിയിട്ട് ഞാൻ ഈ യൂട്യൂബിൽ കേറിയിട്ട്. എല്ലാ പാടത്തിന്റെ ക്ലാസ്സിരുന്ന് കണ്ടിട്ട് ഞാൻ എന്റെ പത്താം ക്ലാസ്സിൽ പഠിക്കാത്ത പഠിച്ചി ട്ടില്ല ഞാൻ ഇങ്ങനെ. കുത്തിരിന്ന് അതെല്ലാം പഠിക്കും, അതിന്റെ ഇക്വേഷൻസ് എല്ലാം ചെയ്ത് നോക്കും, ചെയ്തി ട്ട് ഞാനത്. ഞാൻ വർക്ക് ചെയ്തതിനുശേഷം പിന്നീട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്, അങ്ങനെ ഞാൻ അവരെയൊന്ന് ഹെൽപ് ആക്കി. ക്കിട്ട് ഉണ്ടായിരുന്നു, ട്യൂഷന് ആയിട്ട് ഒന്ന് എടുക്കാൻ അങ്ങട്.
ഉം എന്നിട്ടെന്തേ മെച്ചം കിട്ടിയോ ഓൽക്ക്.
ആഹ് പാസ്സായി അപ്പോ എന്റെ അടുത്ത് ഇത്തവണ പറഞ്ഞിട്ടുണ്ട്, ഏഹ് പത്താം ക്ലാസ്സിൽ കേയറിയിട്ടുണ്ട് ആള്. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. ഏഹ് എന്നെ ഹെൽപ് ആക്കണേ ചേച്ചി എന്നെ ഹെൽപ് ആക്കണേ ഞാൻ പറഞ്ഞു ഞാനേ പത്തില് ഫുള്ള് എ പ്ലസ് അല്ല അപ്പൊ നിന്നെയോ. ഫുള്ള് എ പ്ലസ് ആക്കേണ്ടി ഇത് ചെയ്യുന്നു, അപ്പൊ പറഞ്ഞു ചേച്ചി പറഞ്ഞ് തന്നാൽ മനസി മനസ്സിലാവുന്നുണ്ട് എന്നെ എന്നെ ഹെൽപ് ചെയ്താൽ മതി, എനിക്ക് കഴിഞ്ഞ വർഷം ചേച്ചി പറഞ്ഞു തന്നതെല്ലാം വന്നു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുണ്ട്, എനിക്ക് പറഞ്ഞ് തന്നാൽ മതി വരും അതുപോലെ വരും. ഞാൻ പിന്നെ കൊറെ യൂട്യൂബ് ക്ലാസ് എടു വാങ്ങിക്കാൻ കൊറെ ബുക്ക് ഒക്കെ വാ പറഞ്ഞു കൊടുത്ത്, മറ്റേ നമ്മളെ ഈ. ഇതുണ്ടല്ലോ ആഹ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് മറ്റേ സ്റ്റ എന്തോയിരുന്നു. സാധനം ക ആഹ് ലേബർ ഇന്ത്യ പോലത്തെ വേറൊരു സാ ആഹ് ലേബർ ഇന്ത്യ പോലത്തെ വേറൊരു സാധനം അതില് എല്ലാ വിഷയത്തിന്റെയും. ഉണ്ട് എന്തോ ആയിരുന്നു ഞാൻ പേര് മറന്നുപോയി, അപ്പൊ അത് വാങ്ങിക്കണം വാങ്ങിച്ച് പഠിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ആഹ്. ഞാ എനിക്ക് ആഹ് ആഹ് നേരത്തെ അതൊന്ന് വാങ്ങിച്ച് പഠിക്കാനുള്ള അത് ആഹ് വരുമാനം ഇല്ലായിരുന്നു. പിന്നെ അതെല്ലാം കൊണ്ട് പിന്നെ. ആഹ് ടൈമിൽ എന്റെ വീട്ടില് ഇഷ്യൂസ് എല്ലാം കൊണ്ട് എനിക്ക് പഠിത്തത്തില് കുറച്ച് ഞാൻ പുറകിലോട്ട് ആയിപോയി. അങ്ങനെ ആയിപ്പോ എനിക്ക്. കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അവർക്കെങ്കിലും കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ ഇതെല്ലാം വാങ്ങിച്ച് പഠി ച്ചോ അതിൽ എല്ലാം എല്ലാം ഉണ്ടെന്ന്, പിന്നെ എനിക്ക്. അങ്ങോട്ട് പോണമെങ്കിൽ തന്നെ ദിവസം പോവേണ്ടി വരും, ദിവസം പോയി പറഞ്ഞു കൊടുക്കണം ഇളയതാണെങ്കിൽ ഇളയത്. എട്ട് ഇപ്പൊ എട്ടാം ക്ലാസ്സിലായി, പക്ഷെ അവക്ക് ഒരക്ഷരം അറിയത്തില്ല, ആഹ്. വായിക്കാനും എഴുതാനും ഒന്നും അറിയത്തില്ല
ആഹ് അങ്ങനത്തോൽക്കാ ഞാൻ എടുത്തൊടുത്തീന്നെ ക്ലാസ്
ആഹ് എനിക്ക് പക്ഷേ എൻ്റെ ആഹ് എനിക്ക് ആഹ് അത് നല്ലത് അവർക്ക് അതൊരു ഹെൽപിംഗ് ആവും പക്ഷെ എനിക്കാച്ചങ്കി ക്ഷമ കിട്ടത്തില്ല അതാ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ക്ഷമ ഇല്ല എന്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കി പറയണ നിങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം ആഹ് പേ സം ന്ന് പറഞ്ഞാ ഭയങ്കര കളിയാണ് അവക്കെല്ലാം തമാശയാ ഞാൻ ഇങ്ങനെ നല്ല തല്ല് വെച്ചിര്ന്ന് അവള് ചിരിച്ചിരിച്ചിരിക്കാ അവളെ വീ ട്ടിലല്ലേ ഞാൻ പോയി പറഞ്ഞു കൊടുക്കാൻ പോകുന്നെ അപ്പം അഛനും അമ്മയുണ്ട് ചഏച്ചി എന്നെഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഭാ ഇതില് ഫുള്ള് കളിച്ചളച്ചിരിക്കും എനിക്ക് അതും കൂടി ആവുമ്പോ ദേഷ്യം വരും ക്ഷമയും കിട്ടത്തില്ല
അങ്ങനത്തോലെ പഠിപ്പിക്കണെ കൊറച്ച് ക്ഷമ വേണം
ആഹ് ഏഹ് ഇത് ഇപ്പൊ പറഞ്ഞു കൊടുത്താല് എന്തോ ഒരു കളി മാതിരിയ ഞാൻ ഞാൻ എന്നിട്ട് ട്ടിങ്ങനെ പയ് എന്തേലും ഇപ്പ നമ്മളെന്തേലും വർക്ക് കൊടുത്ത കഴിഞ്ഞാ ആഹ് കൊച്ച് എന്തു ചെയ്യന്നാ മത് ചെ ഇവള് ചെന്നിരുന്ന് എഴുതി ചെന്നിരുന്ന് എഴുതിട്ട് അവളും അത് നമ്മള് സാധാരണ അക്ഷരങ്ങൾ അറിഞ്ഞൂടെങ്കി നമ്മളത് പറഞ്ഞ് എഴുതലേന്ന് ഇവള് എന്ത് ചെയ്യന്നോ ഇവളിത് എഴുതണ എന്ത എന്നിട്ട് ഇവള് വായിൽ പറയ മൊത്തം പാട്ടാ സിനിമാ പാട്ടുകൾ പാടി കൊണ്ടാണ് എഴുതല് ഞാൻ പറയും നീ എക്സാമിന് പോയിട്ട് ഇത് എഴുതിയാ മതി നിനക്ക് മാർക്ക് അവര് തരൂന്ന് പറയും
ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല അപ്പ പിന്നെ ഇതായന് കൊറച്ചു ഇവിടെ സ്ട്രിറ്റ് ആയ്ന്നല്ലോ തോൽ തോൽവിയക്ക ഒണ്ടല്ലോ
ആഹ് മൊത്തം സ്ട്രിക്റ്റായ്ട്ടൊണ്ട് ആഹ് അതന്നെ ഞാൻ പറ നീ നീ ഞാൻ പറയും മിക്കവാറും നിനക്ക് തോറ്റ്തോറ്റിരിക്കാനായിരിക്കും യോഗോന്ന് പറയും അഹ് എന്നിട്ട് ചേച്ചി പറയുണ്ട് എപ്പോഴും ഈ കളിനെ എന്തോ ഏഹ് എന്തോ ച്ചി
ആഹ് ആഹ് ചേച്ചി ശ്രദ്ധിക്കൂല
ഇന്റെ ചേച്ചിക്കിപ്പം ഉം ഇപ്പൊ ഇളയതും കൂടി ആയോണ്ടേ അവർ ക്കിപ്പം പറയണേന് ഒരു പരിധിയില്ലേ പക്ഷെ അതിനൊന്നും കിട്ടണേന് കൈയും കണക്കും ഒന്നും ഇല്ല കിട്ടണ തല്ലിനൊന്നൊരു കൈയും കണക്കൊന്നും ഇല്ല എന്നാലും നമ്മൾ അടിച്ചു പഠിക്കും പീണേനെക്കാട്ടി നല്ലത് അവരെ കുറച്ചുകൂടി സ്നേഹത്തില് മയത്തില് പറഞ്ഞു കൊടു ത്ത് മനസ്സിലാക്കിപിണ അത എനിക്ക് ഇഹ് ഹാ അതാ കുറച്ചുകൂടി ഇത് പക്ഷെ ഈ കൊച്ചിന് തീരെ താല്പര്യം ഇല്ല അപ്പൊ പിന്നെ നമ്മളിന് എന്ത് ചെയ്യും
അഹ് ആഹ് താല്പര്യം ഇല്ലെങ്കി പിന്നെപ്പോ ഒന്നും ചെയ്യാനില്ല കൊറെയക്കെ നമ്മള് ഇങ്ങനെ കാര്യ ഞാന് കഥാപുസ്തകഒക്കെ കുട്ടികക്ക് കൊടുക്കലേന് ഇവിട് ഇങ്ങനെ കഥാബുക്ക് വായി ക്കുമ്പോ കുട്ടികക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ അങ്ങനെ വായിപിച്ചലേനി ഓരോ ദിവസവും ക ഥാ ബുക്ക് കൊടുത്ത് കിട്ട് അങ്ങനെ ഐ വ വൈ എഴുതി കൊണ്ട്രുരും അത് വായിപ്പി ച്ചു കൊണ്ട്രും അങ്ങനെ അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തേന് അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞേന്
ആഹ് ഞാൻ
മാത്സും പിന്നെ ഇംഗ്ലീഷും
ആഹ് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ ഇന്റടുത്ത് എന്റടുത്ത് ചേച്ചിയും പറിണോണ്ട് നീ വന്ന് പറഞ്ഞു കൊടുത്തോ അവക്ക് മൂത്തോക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവക്ക് മൂത്തോക്ക് ഇൻട്രസ്റ്റ് ഇണ്ട് അവക്ക് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഇണ്ട് പക്ഷെ ഒരാള് പുഷ് ചെയ്ത് കഴിഞ്ഞാ പഠിക്കും അവക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ എളെയവളാ കോർച്ച് ഇങ്ങനെ പുറകിലോട്ട് നിക്ക്ണേ അപ്പൊ എന്റെ അടുത്ത് ചേച്ചി പറയും നീ വന്ന് പറഞ് കൊടുത്തോ പ്രശ്നോന്നുല്ല വേണോങ്കി രണ്ട് തല്ലും കൊടു ത്തോ എനിക്ക് അതില്ലൊന്നും ഒരു വിഷയല്ല അഹക്കെ ജയിച്ച് കണ്ടാ മതിന്ന് ഇപ്പൊ ഞാനും വിചാരിക്കെ പെട്ടെന്ന് ഇവർക്ക് മന സ്സിലാക്കി കൊടുക്കാനും ക്ലാസ് ഒക്കെ കുറച്ച് അതായത് നല്ല ടഫ് ആയിട്ട് അവർക്ക് ഫീല്യ്യാതെ നല്ല എ ജോയ്മെന്റത്തിനുള്ള ട്രിക്സ് ഒക്കെ ഞാനിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുവാ അപ്പൊ എന്റടു ഇന്ന് ഞാന് അങ്ങോട്ട് പോയപ്പഴും പറഞ്ഞ് നിനക്ക് പറ്റുമെങ്കി രണ്ട്, മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വന്നോ ചേച്ചിയും കൂടെ ഉള്ളപ്പോ ചെന്ന് കഴിഞ്ഞാ ഇവ ഇവനെ ചേച്ചി നോക്കിക്കോളും കുഞ്ഞിനെ അപ്പൊ ആഹ് യോ അവർക്ക് ഇവനെ ഭയങ്കര കാര്യാ അവർക്ക് അവര് രണ്ടും ആഹ് പെമ്പിള്ളാരായോണ്ടേ ഇവനെ വല്യാ കാര്യാ അതുപോലെ തന്നെ ഈ ചേച്ചിക്ക് ആഹ് കുട്ടി ഒരാൻ കുട്ടി ഒരു ആൺ കുഞ്ഞു മരിച്ചതാ അപ്പൊ അതും കൊണ്ട് അവർക്ക് ഇവന്റടുത്ത് കോർച്ച്
ആഹ്
ട്ട് കൂടുതലാ അപ്പൊ ആഹ് ഞാ ചേച്ചി ച്ച് പറഞ് ഞാൻ ഇവനെ നോക്കിക്കോളാം നീ വന്നോന്ന് പറഞ് അപ്പൊ ഞാൻ വിചാരി ച്ചു ഹസ്ബന്റിന്റെ എട്തൂടി ചോയിച്ച് ട്ട് ഇന്നെങ്ങനെന്ന് വെച്ച് നോക്ക എപ്പഴും സിൻസേട്ട് ഇവടെ കാണത്തുല്ല ഉം ആഹാരല്ലായി
ആഹ് ആഹാരൊക്കെ ആയി മോള് കഴിക്ക്ണ് ണ്ട് മോന് മോന്റെ ഫ്രണ്ടടെ വന്ന്ണ് പ്പോല അവിടെ സംസാരിക്ണ്ട്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല ഞാനുണ്ടല്ലോ ഞാനിപ്പ പൊറത്ത് പോയിട്ട് വന്നതേ ഒള്ളെ ഞാന് വന്നിട്ട് ഇവനെ തുണിയല്ലാം മാറ്റിട്ട് കോടുത്തിട്ട് ഇവനവിടെ കിടത്തീക്കുവ എന്നിട്ട് ഞാൻ ഇവനുള്ളത് ആക്കിക്കൊണ്ടിരിക്കുവാ ഇത്പ്പോ രണ്ടാമത്തെ വട്ടാ ഇവന് ഇവന് ഇന്നിട്ട് തുണികളെല്ലാം എട്ത്ത് ഇവന്റെ മുഖത്തൂടിട്ടിട്ട് കളിക്ക ഇൻക്ക് അത് കാണുമ്പോ പേടി
ആരുല്ലേ നോക്കി ഇരിക്കാൻ പറ്റിയോലാരുല്ലേ?
ഇല്ല ഞാന് ഞാൻ ഇങ്ങനെ റൂമിനകത്താള്ളേ അപ്പം ഇവന് വെശന്നിട്ട് കരീണേന് മുമ്പേ പാലങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഫോർമുലയാ കൊടുക്കുന്നേ
ആഹ് ആഹ്
അപ്പൊ ഞാ അത് ആക്കി ഇവനവിടെ കളിച്ചൊണ്ടിരിക്ക്യാ ഇപ്പൊ രണ്ടൂസം കൊണ്ട് എണീറ്റിരിക്ക്ണൊണ്ട്
ആഹ് ഇരിക്കാനായോ?
ആഹ് ഇരിക്കാൻ തൊടങ്ങി ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞിട്ടാ ഇരിക്കല് അപ്പ ഞാൻ അവങ്ങനെ എണീറ്റിരിക്ക്ണുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് മു ക്കും കുത്തി വീണിട്ട് ഇങ്ങനെ രണ്ട് മറിച്ചില് മറിഞ്ഞിട്ടാ കെടക്കല് കട്ടിലോട്ട് അപ്പ പിന്നെ പിന്നെ
ഇപ്പളാണ് ശ്രദ്ധിക്കേണ്ടത് ട്ടോ കുട്ടിയെ
ആഹ് ഈ എഴയലില്ലേ എന്തോ?
വീണ് പോലൊക്കെ
ആഹ് ആഹ് ഞാനതോണ്ട് ഇവന്റെട്ത്ത്ന്ന് മാറലില്ലാ എപ്പഴും ഇവന്റെട്ത്ത് തന്നെ ഇങ്ങനെ അപ്പം ഇവൻ എഴെയലല്ലാ അതാ മുട്ടിലെഴയലല്ലാ ഇവനെന്ത്‌ ചെയ്യുവെന്നാ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ രണ്ട് മുട്ടും കൈയ്യും ഊന്നിട്ട് ട്ട് നിന്നിട്ടൊണ്ടല്ലോ ഇവൻ ഫ്രണ്ടിലോട്ട് ഹലോ
കേക്ക്ന്നില്ലേ
ആഹ് കേക്കണൊണ്ടല്ലോ
ആഹ് മറിഞ്ഞ് പോവലാണോ ചോയിച്ചെയാ മറിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ
ആഹ് മറിഞ്ഞ് മറിഞ്ഞ് പോ ഉം കേക്ക്ന്നൊണ്ടോ ചേച്ചീ
ഓഹ് കേക്ക്ണ്ട് കേക്
ആഹ് ഇവൻ ഫ്രണ്ടിലോട്ട് രണ്ട് കൈയും കാലും ഊന്നി നിന്നിട്ട് എഴയെല്ലാ ഇവൻ കുതിക്കാ ചെയ്യ്ന്നെ ഫ്രണ്ടിലോട്ട് കുതിച്ച് ഫ്രണ്ടിലോട്ട് ചാടാ ചെയ്യുന്നെ ആഹ് എൻ്റെടുത്ത് അനിയത്തി പ ആഹ് അനിയത്തി അമ്മയൊക്കെ വിളിക്കുമ്പഴ് ഇവനങ്ങറ്റം കെടക്കണവൻ രണ്ട് കുതിപ്പിനിങ്ങെത്തും ആരാ വിളി ക്ക്ന്നെ അമ്മ ആരുടെട്ത്താ സംസാരിക്ക്ന്നെ. ഫോണില് നോക്കാൻ ആഹ് ഏഹ് ചേച്ചി ആഹ് ശെരി.
ഉം